ഹലോ
ഹലോ
ആ എത്താ പണി
കേൾക്ക്ന്നില്ലല്ലോ
കേൾക്ക്ന്നില്ലേ
സൗണ്ട് കോറവാണ് ആ ആ ഇപ്പ കേക്ക്ണ്ട് ആ ഇപ്പ കേക്ക്ണ്ട് ന്താ ഹെഡ് സെറ്റ് കുത്തിനിയോ ഹെഡ് സെറ്റ് കുത്തിനിയോ
ഹെഡ്സെറ്റോ
ഹെഡ്സെറ്റ് കുത്തീനോ ചോയ്ക്ക
ഏയ് ഇല്ലേ ഇല്ലേ ഇതിന് ചെൽപ്പം ഒരു ഇത്ണ്ട് എന്താണ് സ ഫോണ്ങ്ങനെ വീണ് ട്ടെ കുട്ടി ഫോണ്ങ്ങനെ ഇട്ക്ക എർഞ്ഞിട്ടെ സൗണ്ട് ബോക്സ്ന് ചെൽപ്പോരു പ്രശ്നണ്ടാവെണ്ട് അപ്പ നല്ലോണം അയിന്റെ എട്ത്ത്ക്കായിട്ട് വിൾചാ മാത്രേ കേക്കൊള്ളൂ
ഏ മോൻക്ക് എത്ര വയസായി ഉ
ഓന് രണ്ട്
ഏ രണ്ടോ
ഉം ഉം
ആ ഉം
ഏ ഇന്റെ വീട്ട്ല് ഇൻക്ക് അനിയ രണ്ട് അനിയത്തി ഒര് അനിയനും പിന്നെ ഇമ്മ ഇപ്പ ഇമ്മമ്മ ഔടെ ഇപ്പ
ണ്ട് ഇക്ക് രണ്ട് രണ്ടനിയത്തി ഒരനിയനും അ
ഏഹ് വലുതാ ല്ലേ
ആഹ് ഇമ്മീ ഇപ്പീ ഇമ്മമ്മി
ഏഹ്
അപ്പൊ ഇന്നലെ ഇപ്പൊക്കെ സാ ടി സി ഒക്കെ ഫ്രീയല്ലേ
ആഹ്
ആഹ് അപ്പൊ ഞങ്ങളൊക്കെ പോയീനി ന്നലെ ബീച്ചിക്ക് ആഹ് അപ്പൊ ഭയങ്കര തെരക്ക ഞങ്ങള് ബീച്ക്ക് പോയിനി ന്നലേ
ആഹ്
അത് വേറരു വൈബ് ആണല്ലോ എല്ലാരും പാടെ ഇങ്ങനെ പോണത്
ആ മ്മ ഹസ്ബൻഡ് പറയണ്ട് നാത്തൂമാരും ഇമ്മാരോടും എല്ലാരും ങ്ങക്കട്ട് പെണ്ണുങ്ങക്കാട്ട് കേറിയാല് ആ പൈസ കൊടുക്കേണ്ടല്ലോ ലിന്റെ മാത്രം കൊടുത്താ മതിയല്ലേ ഇക്ക് ബീച്ച് പോയി വരേനി എന്നൊക്കെ പറയും എടക് എടക്ക്
ആഹ് അയ് ശരി യാണേലും നമ്മളാ ബസിന് കൊടുക്കണ പൈസയ്ക്ക് പൈസയ്ക്ക് നമുക്കെന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കാം
ഏഹ് ആഹ് -ആഹ് അതന്നെ എല്ലാരും പാടെ പൈസ തന്നെ എത്ര ഇണ്ടാവൂലേ
അതന്നെ ഞമ്മളെല്ലാരും പാടെ പോവാണെങ്കില് അഞ്ഞൂറുപ്പ്യെന്റെ
ആഹ് ലാ ലാഭിച്ച
ലാ
സൗണ്ട് ഇങ്ങനെ കട്ടായി പോവുണ്ടോ
കട്ടായി പോവണ്ടോ
ഒരു ഉം ഉം സൗണ്ട് ആഹ് ഇ മഴയൊണ്ടോവിടെ
മഴ ഇപ്പൊ ഇന്നും മഴയാനി
ഏഹ് ഇന്ന് രാവിലെ പെയ്‌തില്ല
അയിനിന്ന് ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയേനി ഞാൻ ഇന്റെ വീട്ടിലായിനു അപ്പം അവിടുന്ന് ഏഹ് പോരാന് ഞാൻ വിചാരിച്ച് മഴയത്ത് കുടുങ്ങോന്ന് ഒരു കോട്ടേയുള്ളേനി ഏതായാലും ഭാഗ്യത്തിന് ഇവിടെത്തി
ആഹ് വീട്ടിന്ന് ങ്ങളെ വീട്ടക്ക് കൊററേ ദൂര ഉണ്ടോ
പ്പോ കൊറച്ചൊക്കെ ഉണ്ട് ഒരരമണിക്കൂറൊക്കെ ഉണ്ടാവും
ആഹ് ഓ അതെയോ അല്ല ആക്റ്റീവ് ക്കുന്തേ സുഖാണല്ലോല്ലേ അങ്ങനെ ഒറ്റി പോയി നമ്മുക്ക് ഒഴിവുണ്ടാവുമ്മട്
അതെ അതെ അതെ അതെ നമ്മുക്ക് ഒഴിവുണ്ടാവുമ്പോ ഇപ്പൊ എല്ലാ കാര്യത്തിനായാലും ഞമ്മ ക്കൊര് അഹ് ഇതുണ്ടെങ്കില് അതാ നല്ലത്
അതാണ് ആഹ് അതന്നെ
നമ്മുക്കൊരു വേദന ഉണ്ടെങ്കില് ഓര് ചോയിച്ചാ തെരാഞ്ഞിട്ടല്ല പക്ഷെ ഓ ചോയിക്കുമ്പോ ഇണ്ടാവോ അങ്ങനത്തെക്കൊര്
ഞമ്മക്കാന്നെ ഇല്ല ഇല്ലാതപ്പോ എങ്ങനെയാ ഞമ്മള് മാങ്ങാ ചെലപ്പോ ഒര ടത്ത് കൊറച്ചെ ഉണ്ടാവുള്ളൂ ഇപ്പ ഇത് അപ്പൊ നമുക്കൊരു ഗതികേടാ നമുക്കതിന്റാവശ്യം ഉണ്ടാവേം ചെയ്യുമ്പ
ആഹ് ആഹ് അതെ അപ്പൊ ചെറിയ തോതിലെങ്കിലും ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യാൻ കഴിഞ്ഞാല് അത് വല്ലിയൊരു കാര്യാ
ഇപ്പ എല്ലാരും അയിനും വേണ്ടിയിട്ട് നടക്കല്ലേ എന്തെങ്കിലൊക്കെ വാങ്ങണ്ടെ കുറിപ്പ് ട്ടാൻ വേണ്ടിട്ട്
ആഹ് അതെ
വേറെന്തേം വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ലേ ഞാനിങ്ങനെ തന്നെ ഇപ്പതാ ഞാൻ ചക്കക്കുരു പൊളിച്ചാ
ഏഹ്
വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുല്ല്യ
ഏഹ് ഇതിണ്ടോ എത്ര വരെ പഠിച്ചിട്ടുണ്ട്
ഞാന് ഡിഗ്രി ഫസ്റ്റ് വരെ പോയിട്ടുള്ളൂ
ഡിഗ്രിയോ
ഉം
ഏഹ് എന്നിട്ടെന്താ പോവാൻ ഏഹ് ഏതാ വിഷയോം
ഞാൻ ബീകോമാന്
കേക്കുന്നില്ലട്ടോ
ബി കോമെന്നു ബികോമില്ലേ
ആഹ് ബി കോ മോ
ഉം ഉം ഉം
ന്നിട്ടന്തെ ഈ കംപ്ലീറ്റ ക്കാഞ്ഞേ അപ്പൊത്തി
അപ്പോത്തിന് കല്ല്യാണം കയ്ഞ്ഞു പിന്നെ പറ്റാതായി പഠിച്ചാൻ പോവാന് അന്ന് വീട്ടിലെ സാഹചര്യം മോശേനി കല്യാണ ണം കയ്ഞ്ഞു അന്ന് കല്യാണ്ടക്കെ പെ ട്ടന്ന് എന്റെ അടിയിലൊക്കെ അനിയത്യേൾ ഉണ്ടായപ്പം വീട്ടിലെ സാഹചര്യം മോശം നി നിർത്താനൊന്നും പറ്റൂലനി അങ്ങനെന്നെ ഇപ്പൊ വീട്ടിലെ സാഹചര്യം കൊഴപ്പൊന്നുല്ല അപ്പളത്തെ കയ്യുണില്ല
അപ്പം പിന്നെ മക്കൾ ണ്ടാവുബളെ നമ്മളതോന്നും നട ക്കൂല ഉം ഇനി ഓലെ നെയ്സറി കൂടെ ആക്കി കയിഞ്ഞാ പിന്നെ
തീരേം കയ്യില്ല
പിന്നെ തീരേം കഴിയൂല പിന്നെ ഓലെ ചുറ്റുപാടായിട്ട് അങ്ങനെ നമുക്ക് ഓല കാ ര്യങ്ങൾ നോക്കേണ്ടിവരും പിന്നെ അപ്പൊ പിന്നെ അടുതെയ്ണ്ടാവും കയിഞ്ഞിലെ അപ്പൊത്തിനും അടുത്തണ്ടാവും ഇതാണ് റൊട്ടേഷൻ ആയിട്ട് ങ്ങനെ വന്നൊണ്ട്ക്കെയ്
അപ്പൊ നമുക്കോ യി അത് ആഹ് ശരി യാ
അല്ലെ നമ്മളെന്തായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിയൊക്കെയിട്ട്
ഇവനൊക്കെ വെലുതായിട്ട് ഒയ് ഒ ഒയിവായിട്ട് ഒന്ന് മക്ക് നോക്കാ വിചാരിച്ച അപ്പോത്തിനടുത്താവും ആ ഞ്ഞി പ്പോ ഓൻ വലുതായിട്ടാവകും അടുത്താവും അപ്പോത്തിനും ഞമ്മക്ക് പ്രായാവും
അതെ പിന്നെ മ്മക്ക് ഒന്നിനും ഒരു നേരോണ്ടാവൂല പിന്നെ ഒര് അമ്മളൊരു അടുക്കളേലൊരു ഒതുങ്ങി കൂടുന്നൊരു തായിട്ട് മാറും ലാസ്റ്റ്
ഉം
അപ്പൊ എല്ലാരും ത്തി ഞമ്മാന്നിക്കാരം പക്ഷെ മ്മക്ക് നമ്മൾതായിട്ട്ള്ള ഏണിങ്സ് ണ്ടാക്കിയാലാണ് നമുക്കൊരു അയ്ലൊരു വേറോരു സംതൃപ്തി ണ്ട് നമുക്കെന്തും വാങ്ങിക്കാനും നമുക്കിപ്പൊ എന്തൊക്കോ വാങ്ങിക്കാനൊക്കെ ണ്ടാവും
ഉം കൊറെ സാദനം വാങ്ങിച്ചത് പൈസല്ലാന്ന് മാത്രം
ആ അതെ നമുക്ക് ങ്ങനെ ഓരോ ആ അയ്നൊക്കെപ്പോ ഓലേന്ന് വാങ്ങാറഞ്ഞാല് ഒരു കെതിയെടാണ്
ക്കി ആ അതന്നെയ് പ്പൊ ഇൻസി തോറന്നാൽ തന്നെ എത്ര എത്രങ്ങാനും റീല് അങ്ങാടിക്ക് പോയാലും എത്രങ്ങാനം ണ്ടാവും കടെലറിയോ ഒക് ക്കാവസ്യള്ളെയ്ക്കാരം
ഒക്കെ ആവശ്യള്ളെയ്ക്കാരം പക്ഷേ ന്നാ പൈസട്ടില്ല
ണ്ടാവൂല
ഉം അതാണ് മിക്ക സ്ത്രീകളുടീം
ഓക്കേ എല്ലാർടേം അവസ്ഥതാണ്
ആ അതെന്നെ ഇപ്പയിന് പ്പൊ എല്ലാരും ന്തേലൊക്കെ കോഴ്സ് ടുത്ത് പഠിച്ച് താവാണല്ലോ
അ ആ അയന്നെ പ്പഴ്ത്തെ പെൺകു
വേം നമ്മളതിലായാലും കല്യാണം കഴിച്ചൊന്നും പോണില്ല
ആ പ്പത്തെ പെൺകുട്ടേ ഇപ്പ അങ്ങനെ ആയീണ്
ആ അതന്നെ
ഇപ്പം ഉം ഇപ്പത്തെ പെങ്കുട്യാക്ക് എന്തൊക്കോ കണ്ടീഷൻസ് ആണല്ലോ
ഉം കെട്ട്ണി മുമ്പ്
ഉം
അങ്ങനെ വാണം ഇങ്ങനെ വാണം അത് ചെയ്യണം ഇത് ചെയ്യണം
ഉം അങ്ങനെ ഇങ്ങനെയൊന്നും കെട്ടൂല ഇപ്പൊ അതല്ലേ ആൺകുട്ട്യാക്ക് പെണ്ണ് കിട്ടാത്തെ
ഉം
ആ ഫീൽഡ്കാണ്ട് എറങ്ങുമ്പളെ മൻസ്സിലാവൊള്ളൂ
ആ ആതന്നെ
ഉം
ഇപ്പ ഇന്റെ നാത്തൂന്റെ മോൻണ്ട് ഓന് ഗൾഫ്ന്ന് വന്നിട്ട് കൊർച്ചൂസായി
ആആ
ഇതുവെരെ കിട്ടീല്ല പറിയുമ്പോ ഓന് നല്ല അകൗണ്ടൻ്റ് കാണ് പക്ഷെ ഇപ്പ അങ്ങൻത്തെ അതും മാണ്ടാന്നാ കുട്ട്യൾക്ക് ഞമ്മളായന്നൊക്കെ ഒരു അക്കൗണ്ടന്റ്ന്ന് പർഞ്ഞാ വെല്യ എന്തോ മേനി
സംഭവേനി അതെന്നെ
ഒരു സംഭവു അല്ല
ഉം അതൊക്കെ കിട്ടാർഞ്ഞാലേ വല്യ എന്തോ കിട്ട്യാതിരേനി
ആഹ് ആഹ് ആഹ് ഇപ്പ അതേപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെന്നും ആര്ക്കും വാണ്ടപ്പോ ഇപ്പത്തെ പെ
ആഹ് അ ഐൻ്റെടേല് കൊർച്ച് അങ്ങനെണ്ടായ്നിലെ ഗവൺമെൻ്റ് മാണം
ആഹ് ആഹ് ഇപ്പത് വാണ്ട എന്തച്ചാല് ഇപ്പം ഗൾഫിലായ മതി ഗൾഫ്ല്ന്ന് ഓലെ കൊണ്ടോണം ആ കണ്ടീഷൻ
അതാണ് സുഖായല്ലോ ഒറ്റക്കാകുമ്പോ
ഓലെ കൊണ്ടോയ്ട്ട് അവിടെ എന്തെങ്കിലും സെറ്റ്ലാവണം അങ്ങനൊക്കേണ് ആഗ്രഹം
അപ്പോല്മാ
ഓൽതീക് ഞമ്മളെതീലും ക്കെ ഗൾഫാര് വാണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മതി എന്ന്ള്ള
മതീന്ന് ഓരോ കാൽത്ത് ഓരോതാലെ
ഉം ഉം ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻമാരാവുമ്പോ ഓൽകൊര് ഞായറഴ്ചെക്കാരം അധികം ലീവ്ണ്ടാവാ
ഉം അതെന്നെ
ഉം ആഹ് ഞായറാഴ്ചേലും ഇവര് പർഞ്ഞ ഇതീക്കൊന്നും ഓലെ കിട്ടൂല്യ ഇപ്പങ്ങനെ ട്രിപ്പ് പോണ്ടേ
ഇപ്പൊ സ്വന്തായ്ട്ട് കൊണ്ടെങ്കിലേ ട്രിപ്പ് പോവാൻ കയ്യൊള്ളൂ മറ്റേ ഓ ഓലെ ലീവ്ട്ട്ണ അന്നൊക്കെ നോക്കു നോക്കുമ്പോത്തിനെ ഏതോ ഒന്നോ രണ്ടീസം കിട്ടൊള്ളൂ സാധാരണക്കാർക്ക് അങ്ങനെല്ലല്ലോ
അന്നത്തീസം എന്തേ പരിപാടി ഇണ്ടങ്കീ അതും കഴിഞ്ഞു
ഉം ഉം പിന്നെ
പിന്നെ എന്തൊ പിന്നെന്തെക്ക്യാന് ചോയ്ക്കാ
മാഴക്കെ നിന്നടെ ഇവടെ മാഴക്കൊക്കെ ഒരു ചോർച്ചണ്ട്
ആഹ് ചെറ്തായിട്ട് ഇങ്ങനെണ്ട്
വെയില്ന്റെ ഒര്ത്ങ്ങനെ കാണ് ഇണ്ട്
ആഹ് അതെ അതെ വെയ്ല്
പിന്നെ പിന്നെത്താ
ആഹ് ആഹ് ആ ന്നാ ശരി ആ എന്നാ ശരി എന്നാല് ഓക്കെ